കേക്കാം കേക്കാം കേക്കാം പറഞ്ഞ എന്തണ്ട് വിശേഷം
നല്ല വിശേഷം മക്കളൊക്കെ വന്നോ സ്കൂളിൽ
ആഹ് വന്നു വന്നു
ഉ എന്താപ്പ ജോലി
ജോലി തീർന്നില്ല വയലില് കുറച്ച് പണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞഞ് ഇങ്ങോട്ട് വന്നിരുന്നേ ഉള്ളൂ
ആ
കൊറച്ച് കൊറച്ച് വാഴയും ചേനയൊക്കെ ഉണ്ട് ഉ അത്
അത് തന്നെ ചെയ്യുന്നതാണോ
തന്നെയല്ല കുടുംബശ്രീയിലുള്ള രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ട് മൂന്ന് ചേച്ചിമാരും കൂടെ
ആ നിങ്ങള്
ഞങ്ങള് ഇത് കാർഷിക ലോൺ എടുത്തായിരുന്നു അപ്പൊ വിചാെന്നാ കൊറ പച്ച് കൃഷി ചെയ്തവരെ കാണിക്കാൻ വേണ്ടിട്ടെങ്കിലും ചെയ്യാന്ന് വെച്ചങ്ങ് തുടങ്ങി തോനെൊന്നും ഇല്ല കൊറച്ച് സ്ഥലത്ത്
ഓ അ മഴയൊക്കെ ഉണ്ടായിട്ടണ്ടന്നിട്ട്
ഇല്ല ഇപ്പം നട്ടത് കുറച്ചുനാൾ ആയതേയുള്ളൂ രണ്ടു മാസം ആയതേ ഉള്ള
ഓ പിടിച്ചില്ലേ
ഉം പക്ഷെ പന്നി പന്നി വന്ന് രണ്ടുമൂന്നെണ്ണം കുത്തിയെടുത്ത് കളഞ്ഞു ആഹ് എല്ലാടത്തും ഉണ്ട് ഒരു ആവശ്യല്ലാത്ത ചേ ചേന എല്ലാമത് കുത്തി മുളകൊക്കെ എന്തോ ആവശ്യത്തിന മൊളക് ചെറിയ തൈ മുളകെല്ലാം കുത്തി മുറിച്ചെടുത്തങ്ങ് കളയും
അതെയ് എന്റെ വീട്ടിലെയ് കൊർ ച്ച് സ്ഥലോണ്ട് അവിടെ പിന്നെ ചേമ്പ് മ്മ അങ്ങനെ വേറെ ആൾ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്ക്ണതാണുട്ടോ ജോലിക്കാരെ വെച്ചിട്ട് എന്നിട്ട് ചേമ്പ് ഈ മറ്റേ വലിയ ചേമ്പ് ഇണ്ടല്ലോ അത് ചേന ചേ പിന്നെ മഞ്ഞള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇണ്ടാക്കി ഈ ചേമ്പും വാഴ ഇത് മൊത്തം വാഴൻ്റെ അടിഭാഗത്ത് ആ സംഭവം കൂടിം കാർന്ന്
ആഹ് കുത്തി മറിച്ചിട്ട് കടിച്ച് പറിച്ച് എന്തോ കാന്തി വെച്ചാട്ടങ് പോവാ എന്തിനാന്നൊന്നും എനിക്കറിയത്തില്ല ചേനയൊക്കാന്ന് ചൊറിയത്തില്ലേന്ന ഞാൻ ആലോചിക്കുന്നത്
അഹ് ചൊറിയാണ് ചോറീണ ചെറിയ ചേമ്പ് തിന്നൂലാന്ന് തോന്നുണ്ട്ലെ
അഴല്ല ചേനയാ നല്ല ചൊറിയുന്നത് ആ സാധനം അത് കാന്തിപ്പറച്ചു വെക്കും അവിടെ
ആഹ് അതൊക്കെ തിന്നും പക്ഷെ ചെറ ചെറിയേമ്പിന് പിന്നെ വല്ലാതെ അങ്ങോട്ട് അടുക്കണ് ഇല്ലാന്ന് തോന്നണു ചെറി ആ അത് അതല്ലന്ന് തോന്നുന്നുണ്ട്. എന്ക്ക് അതെനിക്കറിയില്ല ഏതായാലും മറ്റേ ഇതുണ്ടല്ലോ തേ
തെങ്ങോക്കെ ഉം
തെങ്ങിന്റെ അടിഭാഗ പിന്നെ ചെ -ചെറ ചെറി തൈ തൈ വെച്ചത് മൊത്തം പിന്നെ മാന്തിപ്പറിച്ച്
ഞങ്ങൾക്കുള്ള റബ്ബർ തൈ ഇപ്പഴല്ല അത് ഇപ്പ വെച്ച് വളർന്നു ആ തൈ ആയി യ്യും വന്നിട്ട് ത്ര മൂട് റബ്ബറിന്റെ എല്ലാം മാന്തി ആ അടിയിലെ തൊലി മൊത്തം കാന്തി എടുത്തങ്ങ് കളഞ്ഞു അത്രയേം മൂട് നശിച്ചുപോയി.
ഊം എന്താ അതൊണ്ട് അതിനൊന്നും ഒന്നും കിട്ടാനില്ലല്ലോ എന്തിനാ അങ്ങനൊക്കെ ചെയ്യണെലേ
അതിനൊന്നും തിന്നാൻ കി ട്ടണില്ല റബ്ബറിന്റെ തൊലി കാണട്ടിപ്പറിച്ച് കുഴിച്ച് വെച്ച് എന്ത് കിട്ടാന എനി
ഉം ഉം വെറുതെ സാധനം നാശാക്കണ ഒരു സ -സ് സാധനാണത്.
അതെ അതെ അതെ
മ് അവിടെ എന്നിട്ട് എന്ത് എന്ത് അപ്പൊ ഈ പിന്നെ ന്ന പന്നി വരാതിരിക്കാൻ എന്തേലും മാർഗം ചെയ്യുന്നുണ്ടോ?
ഓഹ് ഇല്ല ഞങ്ങടെ പഞ്ചായത്തിലെങ്ങൂല്ല ഞങ്ങടെ അപ്പറത്തെ പഞ്ചായത്തി ഇപ്പൊ ആ പഞ്ചായത്തിൽന്നൊര് അഞ്ച് പേരെ ഇവിടുന്നാണ്ട് എറക്കിയിട്ടുണ്ട് വെടി വയ്ക്കാൻ പന്നിയെ വെടിവെക്കാൻ ഞങ്ങടെ പഞ്ചായത്ത് അങ്ങൊന്നില്ല.
അല്ലാതെ ഇങ്ങനെ രാത്രിയക്കെ ശ് ഷോക്ക് അടിച്ചിടങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്ത് വെക്കണല്ലെ മനുഷ്യന്മാരൊക്കെ അതും ശരിയാ അല്ലാ അങ്ങനല്ല നമ്മള് ഇത് രാത്രി വൈകണം എന്നൊന്നുല്ല കൊറച്ച് കഴിഞ്ഞ ഒരു എട്ട് മണി പത്ത് പ പ ഇരു കിട്ടിയ ഇത് ഇറങ്ങണണ്ട് ഞാൻ കാ ഞാൻ കണ്ടിട്ടുണ്ട് ഞാ ഞാൻ കണ്ടിട്ട് ഞങ്ങള ഞ അവിടെ പിന്നെ ഒരു ദിവസം ഇരുന്നപ്പം ഭയ ഭയങ്കര സൗണ്ട് പിന്നെ പറമ്പില് അപ്പൊ നോക്കുമ്പോ അപ്പൊമ്മ പറഞ്ഞു പന്നിയാവും നോക്ക്‌ അർഞ് ലേറ്റ് ഇട്ടിട്ടൊന്നും കാൺണില്ല ടോർച്ച് അടിച്ച് നോക്കുമ്പോ എത്ര വലുപ്പള്ള സാധനങ്ങൾന്ന്റിയോ. മക്കളുംകുട്ട്യാളും എല്ലാരും ണ്ട്.
ഇല്ല ഞങ്ങടെ അമ്മക്ക് പറയും അവര് അവിടെക്കെ സി സി ടി വിക്കകത്ത് നോ ക്കിയ മതി രാത്രി ഇതിങ്ങനെ വരി വരിയോട്ട് കുറേ എണ്ണം വാ ജാത പോലെ വെരുന്നെന്ന്
ആഹ് എന്നിട്ട് ഇങ്ങനെ കാട്ട്ണെ ഇങ്ങനെ കാൺണം ഇന്നെട്ട് പിന്നൊ ഞാ ഇവെട്ന്ന് ഇന്റെ ആ ങ്ങള എന്താ ഒച്ച ഇട്ട് ഏഹ് പിന്നെ ഇതിനു ഒട്തു വാതിൽ തൊർക്കാനൊക്കെ പേടി വാതിൽമ്മെ തല്ലി അങ്ങനെ ഒക്കെ സൗണ്ട് ഇണ്ടാക്കിയപ്പോ ഓടി എല്ലാം ഉം പേ പേടി അല്ലെ അതിന് ആത്
ആഹ് നമ്മെൾ ചെന്ന് അങ്ങോട്ട് എറങ്ങി കൊട്ത്ത് നമ്മളെ ആക്രമിച്ചാ എന്താ ചെയ്യാ അതാ
അതെ അങ്ങനെ അയിന് ഒര് തേറ്റ ഇണ്ടല്ലോ ആ തേറ്റെയും കൊണ്ട് ഇങ്ങെട്ട് വെട്ടാവുത്രെ മനുഷ്യന്മാരെ.
ആഹ്
ഉം
പിന്നെ മറ്റെയ് ഇല്ലെ അതും ഉണ്ട് ചെറിയ എന്ത് മുള്ളം പന്നിന്ന് പറയുന്ന സാനം
അതും ഇണ്ടോ?
ഉം അത് ഞങ്ങടെ റബ്ബറും തോട്ടത്തില് വലിയ ഹോൾ ഒണ്ടാക്കി അതിന് അകത്ത് താമസവാ അത് പ്പ അത് ഇങ്ങനെ അടീൽ കൂടെ മാന്തി മാന്തി ഹോൾ ആക്കാ അപ്പ ഈ വളർന്ന് നിക്കിന്ന റബ്ബറിന്റെ എല്ലാം വേരെല്ലാം അങ്ങ് പോവും അന്നിട്ട് അയിന് അകത്ത് കേറി ഇര്ന്നാ എന്തോ ചെയ്യും നമ്മൾ പകലൊന്നും നോക്കിയാൽ ഒന്നും ഇതിനെ കാണത്തു ഇല്ലാ
ഉം ഉം അഹ് ശരി അതും തി പിന്നെ ഇതൊക്കെ നശ്പ്പിക്കോ?
നശിപ്പിക്കും അതാണെ മുള്ള് അല്ലെ അയിൻ്റെ പൊർത്ത് അതൊക്കെ കൊടഞ്ഞ് നമ്മുടെ പൊർത്ത് മുള്ള് കൊണ്ടാ എന്തോ ചെയ്യും? അത് മുള്ളാ അയിന്റെ ദേഹം മൊത്തം അത് എല്ലാ സാനവും നശി പ്പിക്കുന്ന സാനം തന്നെ അത് പിന്നെ ഇച്ചിരി കൂടെ ചെറ്താണെന്നെ ഒള്ളു
ഓഹ് ആഹ് ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ കൃഷി ഇണ്ട്ന്ന് പർൺട്ട് കാര്യ ര്യ ഇല്ല അത് നോക്കി നട്ത്തണെങ്കി നല്ല പാടെന്നെ
ആഹ് ഇപ്പ അല്ലാരും നിർത്തി അതോണ്ട് കൃഷി ചെയ്യക്കോക്കെ ഒരുപാട് പേര് നിർത്തി
ഉം ഉം ഉം ശരി ചേമ്പും ചേ പിന്നെ എന്താ വാഴിം മാത്രേ ഒള്ളു
ചേന പിന്നെ പിന്നെ പച്ചക്കറിയൊക്കെ നട്ട് അതൊക്കെ കുറെ ഈ പന്നി കുത്തിയെട്ത്ത് കളഞ്ഞു പ മൊളക് വഴ്തന അങ്ങൻത്തെ സാനങ്ങളൊക്കെ ഒണ്ടായിരുന്നു അതൊക്കെ കൊറച്ചെ ഒള്ളു ഇപ്പ എല്ലാം പന്നി ചുമ്മാ അങ്ങ് ചവിട്ടി മെതിച്ച് അങ്ങ് ഇടുവാ എല്ലാം
ഉം ആഹ് ഉണ്ടാ ക്കിട്ട് എന്താ കാര്യംലെ നമ്മെക്ക് ഇണ്ടാക്കാന് ഇള്ള പിന്നെ അത് ആഗ്രഹം തന്നെ ആണ്ട് പോകും
തെ ലോണും ഈ എന്ത് ചെയ്യുന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങളെ ഇവടെ ഇണ്ടോ കുടുംബശ്രീ അപ്പ ആ ജെ അതിന് അക ത്ത് ചെൾജിന്നും പർണൊരു സംഭവം ഉണ്ട് നമ്മുക്ക് കാർഷിക ലോൺ കിട്ടും കൊർച്ച് പലിശെ ഒള്ളു കെട്ടോ അപ്പ നമ്മെൾ നാല് പേര് ചേർന്ന് അത് എട് ത്ത് നാല് ലക്ഷം രൂപ എട്ത്ത് നാല് ലക്ഷം എട്ത്ത്ട്ട് നമ്മെൾ ഓരോ ഒര് ലക്ഷം വീതം എട്ത്തു
ഉം ഉം അത് തിരിച്ച് അടക്കെണ്ടെ
തിരിച്ച് അടക്കെണം അത് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ട്ടെ പലിശ എന്ന് പർണാ ഒര് പിന്നെ എത്രെ? ഊഹു സബ്സിഡി ഉണ്ട് ഏഴ് ശതമാനം പലിശെക്ക് തെര്ണ സബ്സിഡി നാല് ശതമാനം അമ്മെക്ക് ആഹ് നാല് നാല് നാല് ശതമാനം പലിശ കൊട്ത്താതി ബാക്കി കൊട്ക്കെണ്ട അപ്പം ഒര് ലക്ഷം പിന്നെ നാലായിരം രുവ പലിശ ആകത്തൊള്ളു ഒര് വർഷം കഴിയുമ്പളെ
ആഹ് ആഹ് ആഹ് കൊർച്ച് കൊർച്ച് അട്ച്ച് കൊട്ത്താ മതിയാവും
ഉം അഹ് കൊർച്ച് കൊർച്ച് അടക്കാം അല്ലെങ്കി നമ്മെൾ വാം അവസാനം എന്ന് വെച്ചാ അത് പിന്നെം പിന്നെം പുതുക്കി പുതുക്കി നമ്മെക്ക് എട്ക്കാം നമ്മെൾ ഇപ്പം ഇന്ന് കൊണ്ട് ആ പൈസയും പലിശയും കൂടെ അടച്ച് കഴിഞാൽ നാളെ തന്നെ നമക്ക് വീണ്ടും തരും അത് പിന്നെയും തരും അങ്ങനെ
ആ ശരി അത് ഈ പിന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് കാണിച്ചു കൊടുത്താല് ചെയ്യൂ പിന്നെ തരുള്ളൂ
കാണിക്കണന്നൊന്നുമില്ല പിന്നെ നമ്മള് എടുത്തപ്പ നമ്മുടെ പിന്നെ കൃഷി ചെയ്യുന്നവർക്ക് ഉം പിന്നെ കൃഷി ചെയ്ത് കാണിക്കുന്നവർ ക്കെ വേറെ ഉം ഈ ഈ കുടുംബശ്രീടെ ഇതായിട്ട് പൈസ പൈസകൾ പല ഫണ്ടുകളിൽ നിന്ന് കുറച്ച് കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടും പൈസ കൃഷി ചെയ്യുന്നവർക്കെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ട് എന്തൊക്കെയോ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടും
ആഹ് ആഹ് ഇയാള് കു കുടുംബശ്രീ പൈസ അടക്ക്ണ്ടോ
ആ ഉണ്ട് ഉണ്ട്
പൈസ അടക്കണവർക്കല്ലേ കിട്ടുള്ളൂ അങ്ങനെയല്ലേ
ആ കുടുംബശ്രീയിലുള്ളവർക്ക് നിങ്ങളൊന്നും കുടുംബശ്രീലില്ലേ
ഇല്ല ഞാന് ആദ്യം ഇവിടെ ഒരു ഒരു പിന്നെ എന്റെ തൊട്ട് ഞങ്ങള് തൊട്ട മുന്നിലൊരു കോട്ടേഴ്‌സാണ് ആ കോട്ടഴ്‌സിലൊരു താ താത്ത ഇണ്ടായിരുന്നു അവരിങ്ങനെ ചെയ്തായിരുന്നു അപ്പൊ അവർക്ക് എന്തോ കിഡ്നി പ്രോബ്ലം ആയി അങ്ങനെ മരിച്ച് അതിന് ശേഷം പിന്നെ അതിൽക്കൊന്നും പോയിട്ടില്ല അവർ പിന്നെ ഇവിടെന്ന് പോയി വേറെ പിന്നെ താഴെയൊക്കെ കുറച്ച് ഞങ്ങൾ അങ്ങോട്ട് മാറി താമസൊക്കെ അപ്പൊ പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പോ കാശ് അടക്കണങ്കിലും അവർ അവർ ഉള്ളടത്ത് ത്തുക്ക് അങ്ങോട്ട് പോണ്ടേ അങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക്
നിങ്ങടെ ഇതില് വേറെ ആർക്കും ഒരിതും ഇല്ലേ
അതെ ഇപ്പൊ ഇപ്പൊ ആരാണെന്ന് അറിയില്ല ഇപ്പ അവർ മരിച്ചിട്ട് കുറച്ചായി മരിച്ചപ്പോ ഇനി ഇപ്പ വേറെ ആരാ പൈസയൊക്കെ ആ പൈസയൊക്കെ കിട്ടി
ഞങ്ങള് ഇപ്പം ഒത്തിരി വർശം കൊണ്ടേ ഉള്ളത് ഞാൻ ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇവരുടെ കൂടെ ഒക്കെ ചേർന്നു ഇവർ അതിനു മുന്നേ ഈ കുടുംബശ്രീ ഉള്ളേ ഞാൻ അപ്പൊ കൊറേ പൈസ ഒരുമിച്ചടച്ച് അവരൊക്കെ അടച്ച് അത്രയും പൈസ ഒരുമിച്ച് അത്അണ് അടച്ചിട്ട് ഞാൻ അവരോട് ചേരാം പക്ഷെ നല്ല കുടുംബശ്രീ കേട്ടോ കള്ളത്തരോ അങ്ങനെയൊന്നുമല്ല നല്ല നമുക്ക് ഒരു ഇപ്പോൾ ഒരു ലക്ഷം രൂപ നമുക്ക് ഒരു അത്യാവശ്യം വന്നാനമുക്ക് ഇതിനകത്തുനിന്ന് ലോൺ എടുക്കാൻ നമുക്ക് മറ്റേ ബാങ്കിൽ നിന്നൊക്കെ ഒരു ലക്ഷം രൂപ എടുക്കണങ്കിൽ നമ്മൾ എത്ര നടക്കണം ഇതൊന്നുമില്ല നന്നായിട്ട് നമുക്ക് പൈസ ഒരു ലക്ഷം രൂപ കിട്ടും കറക്റ്റ് ഇത് എല്ലാവരും അടയ്ക്കുകയും ചെയ്യും തിരിച്ചു അതിന് പലിശയയോ കുറവാ ന്ന ഒരു ലക്ഷം രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ മാത്രമൊള്ളൂ ഒരു മാസത്തെ പലിശ എന്ന് പറഞ്ഞാൽ
ഓ നല്ല കുറവാല്ലേ
ആ അത് നമ്മളല്ലേ പലിശ തീരുമാനിക്കുന്നത് ഉം വേറെ കുടുംബത്തിലൊക്കെ ആയിരം മേടിക്കുന്ന കൊണ്ട് നമ്മളത് അഞ്ഞൂറാക്കി വച്ചേക്കുക
ഉം ഉം ഉം പിന്നെ ബാങ്കിന്നല്ലേ പൈസ നമുക്ക് കിട്ടണ
ആ ഈത് ഇത് നമ്മൾ മാസം തോറും അടക്കുന്ന പൈസയല്ലേ അത് നമ്മുടെ പൈസയാ നമ്മുടെ കിടക്കുന്നെ അത് അത് ബാങ്കിൽ ഇട്ടേക്കുന്നേ ഒള്ളൂ ഇത് തരുന്നത് അത് നമ്മുക്ക് എടു ത് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവരെന്നാ പലിശയും മേടിച്ച് നമ്മുടെ കു ഒരു പിന്നെ ബാങ്കിൽ നിന്ന് തരും കേട്ടോ ഈ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ തരും നമ്മടേത് ഒരു പത്തൊമ്പത് ലക്ഷം ഇപ്പ എടുത്തേക്ക്‌ന്ന് അത് കറക്റ്റ് എല്ലാവരും കറക്റ്റ് ക്റ്റായിട്ട് അടക്കുകയും ചെയ്യും അത് അന്നും ഞാൻ എടുത്തിട്ടില്ല ആവശ്യമുള്ളവരെ രണ്ട് മൂന്ന് ലക്ഷം ഇത് അതിന്ന് എടുക്കും കറക്റ്റായിട്ട് അത് അടക്കുകയും ചെയ്യും അപ്പോ അത് കഴിയുമ്പോൾ വീണ്ടും എത്രയായിട്ട് അവർ തരും നമ്മൾ കറക്റ്റ് അടച്ച കഴിഞ്ഞാൽ അവർ കൂട്ടി കൂട്ടിത്തരും പൈസ
ആഹ് ആ ആ ആഹ് ശരി നിങ്ങൾ എടു- ത്തത് കുടുംബശ്രീന്റെ ഒക്കെ പിന്നെ
ഞാൻ അല്ലാതെ ബു ക്കില്ലേ നമ്മുടെ കുടുംബശ്രീടെ നമ്മുടെ ബുക്കിലേ എടുത്തിട്ട് മറ്റേ നമ്മൾ ഈ ഈ ലോൺ എടുത്തേക്കുന്ന അല്ലാതെ ബാങ്കീന്ന് കാർഷിക ലോൺ വേറെയാ
ഉം ഉം
അത് ഈ കുടുംബശ്രീയുടെ ഇതിലാ തരുന്നത് നമുക്ക് വേറെ ഒരു ബാങ്കീന്ന് കാർഷിക ലോൺ ആയിട്ടാ ന്നെ
ആഹ്
മ് മീറ്റ കൃഷിയ്യാൻ വേണ്ടീട്ട്. ജയ ൽ ജി ഗ്രൂപ്പന്ന് പറിം ആ ശെരി ശെരി.